വിശേഷം
നല്ലതന്നെയ അ സുഖം
ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ചു കടക്കെയാണ്
കിടന്നോ
ആഹ് ഇത്ത ഭക്ഷണം കഴിച്ച
ആഹ് കഴിച്ചു
ഉം
എന്തെ
പിന്നാ ഫുഡ് വെറും ചോറും സാമ്പാറും
ആഹ്
ഉം ഇത്ത ഭക്ഷണം കഴിച്ച
ആഹ് ഞങ്ങള് കഴിച്ചു
ആഹ് പിന്നെ ആരക്കെ ഇണ്ടവിടാ
ഞമ്മള് ഞാനിപ്പ എന്റെ വീട്ടിലാള്ള അപ്പം സിസ്റ്റേഴസ് ഉണ്ട് ഉ നിങ്ങള് പെട്ടന്ന് കെടുക്കുവോ ആഹ് രണ്ടു കുട്ടികളുണ്ട്െനിക്ക്
ഉം
നിങ്ങള്ൾ പെട്ടെന്ന് ഭക്ഷണൊക്കെ കഴിക്കോ
ഭക്ഷണം മോനിക്ക് ഞാനാണീ അങ്ങനെ കഴിക്കൂല മോനുളള കാര്നേ മോനിക്ക് വേഗം ഫുഡ് കൊടുക്കും
ആഹ് ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കോ
ആഹ്
ഫുഡ് എല്ല ഐറ്റംസ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമോ?
ഇല്ലാ അങ്ങനെ ഉണ്ടാക്കാറില്ല
ആഹ് അറിയില്ലേ യൂട്യൂബില് നോക്കി
ഇല്ല ഇല്ല
ആഹ്
ഉം
ആഹ്
എത്ര വഴച്ചായി ടിക്ക ആക്ക
ചെറിയ കുട്ടീ ഒമ്പത് മാസം ട്രിപ്പൊക്കെ പോവാറുണ്ടോ? ഉം ട്രിപ്പൊക്കെ പോവാറുണ്ടോ?
ഇല്ലാ ട്രിപ്പ് പണ്ട കാണ്ട് പോയത് പിന്നെ പോയിട്ടില്ല
ആണോ പോവലില്ലേ യാത്ര ചെയ്യൻ ഇഷ്ടമല്ല
ആഹ് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലാ എന്റെ ഫ്രണ്ടിനെ കൂട്ടി മോൾടെ ബർത്ത്ഡേ ഡ്രസ് ഒക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായി
ആണോ
ഉം
ഫുഡൊക്കെ ഇണ്ടാക്കും അപ്പൊ ബർത്ത്ഡേക്ക് ഫുഡൊക്കെ പൊറ്ത്ത്ന്ന് വാങ്ങാണോ ചെയ്യാ? ആരെങ്കിലൊക്കയ്നു ആയി
അൽ അല്ലാ ബർത്തിഡാ ഇപെരുന്നാളിൻ്റന്നന്നേണ് ബർത്തിട. അത് കാരണം ആഹ് ഇപ്പരുന്നാൾന് ഇന്നാഉമ്പോ എന്തായലും ഫുഡ് വെക്കോലോ.
ആഹ് ആഹ് ആന്നാണ്
ഉം ഉം പറയുമ്പോ
ആ ശെരി പിന്നെ കുട്ടി ഒറ്ങ്ങിയോപ്പൊ?
ആഹ്ആഹ് ഓനൊറങ്ങി നാളെ മദ് ദ്രച്ചുള്ളതല്ലെ. ഒരൂ ആറുവയസാവന്നോണിക്ക്
ആഹ്
ഉം ആവടത്താല് പഠിക്കണം. ഉം കുരുത്തേക്കേടൊക്ക്ണ്ട്. അവട്ത്തെ കുട്ടി പഠിക്കാണോ? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ